ഹലോ
ആ എന്തൊക്കെയുണ്ട് സുഖവാന്നോ?
ആ സുഖായിട്ടിരിക്കുന്നെടാ പിന്നെ എന്തോ ഉണ്ട് വിശേഷം?
ആ ഇങ്ങനെയൊക്കെയിരിക്കുന്നു മഴയൊക്കെ ഒണ്ടോ അവ്ടെ?
മഴ ആ ഇന്ന് മഴ പെയ്തില്ലിവിടെ. പക്ഷെ ഇന്നലെ ആഹ് ആഹ് ഇന്നലെ നല്ല മഴയായിര്ന്ന് രാത്രിലൊ ക്കെ നല്ല മഴയായിരുന്നുടാ ഇന്നലെ മഴ ആയ്രുന്നു പക്ഷെ ഇന്ന് മഴ പെയ്തില്ല.
ഇന്ന് ഇവടെ രാവിലെ ഒക്കെ നല്ല മഴ ഉണ്ടായി പിന്നെ അതിന് ശേഷം പത്ത് മണി വരെ തന്നെ മഴ ഉണ്ടായിരുന്നു പിന്നെ പെയ്തില്ല. ഇപ്പഴും ഉം മഴയൊന്നും പെയ്യുന്നില്ല രാത്രിയിലൊക്കെ ഉണ്ടായിരുന്നു.
ആഹ് ഇവടെ ഇന്ന് പകല് പെയ്തതേ ഇല്ല എന്തൊന്ന് വെച്ച് കഴിഞ്ഞാല് ഇവടെ ഇന്ന് ഒരു തെളിഞ്ഞ അന്തരീക്ഷവായിര്ന്നു.
ഇവടെ മഴ പെയ്തില്ലെങ്കിലും അന്തരീക്ഷം വലിയ തെളിച്ചയില്ലായിരുന്നു.
ആഹ് തെളിഞ്ഞ അന്തരീക്ഷന്ന് വെച്ചഴിഞ്ഞാ വെയിലില്ല ഒരുമാതിരി നമ്മള് ഒരുപാട് വെയിലും ഇല്ല ഒരുപാട് തണലു ഇല്ലാത്തൊരു ആഹ് അങ്ങനെ ഒരു അന്തരീക്ഷേന്നു അതൊണ്ട് കഴ്കിട്ട തുണി ഞാൻ വലിയ കാര്യത്തി കൊറേ തുണി കഴുകിട്ട്ട്ടത് എന്തുവാ ഏഹ് നല്ല പോലെ ഒണങ്ങി കിട്ടിയില്ല.
ഇവടെ ഇന്നും കഴ്കിയ തുണി ഒണങ്ങി കിട്ടീല്ല അല്ലാതെ കൊറച്ചൂസായിട്ട് കഴ്കി ഇങ്ങനെ തോന്നു തോന്ന് കെടന്ന തുണിയെല്ലാം ഒന്ന് ഒണങ്ങികിട്ടി
ആന്നല്ലേ ഇവടെ ഇവടാണെങ്കി ഞാനിന്ന് കൊറേ തുണി കഴുകിയിട്ടടാ ഒക്ഷെ എനിക്ക് ഓ എല്ലാ ഒന്നും ഒണങ്ങി കിട്ടിയതൊന്നുവില്ല ഒരു കോട്ടന്റെ ഒരു ഒരു കോട്ട് സെറ്റ് മാ- ത്രം ഒണങ്ങി കിട്ടി ബാക്കിയെല്ലാതെ ഒരു നനവോടെ കെടക്കന്ന് ഇനിയിപ്പ രണ്ട് മൂന്ന്സത്തെ ഒരു നല്ല നാളെ നല്ലൊരു വെയില്ണ്ടെന്ന്ണ്ടെങ്കി തുണിയെല്ലാം നല്ലപോലെ ഒണങ്ങി കിട്ടും.
മഴയായോണ്ട് കൊറച്ചൂസം തുണികഴുകാതിര്ന്നോ
ആഹ് ഇല്ലടാ മഴയാണ്ട് തുണി കഴ്കാതൊന്നും ഇര്ന്നതൊന്നുല്ല
ഉം ഒരൂസത്തെ തുണിയാണോ അത്രേയും
ഒരു ദെവസത്തെ അല്ലാ എനിക്കോന്നു മൂന്ന് ദിവസത്തെ തുണിയാണെന്ന് തോന്ന് കാരണം ഇവടാണെങ്കി ഒരു മരണം ഒണ്ടാരുന്നു ഞങ്ങള് മരണ വീട്ടിലാര്ന്ന് അപ്പൊ മരണ വീട്ടി പോയിട്ട് പിന്നെ ഇവടെ വന്ന് പിന്നെ അങ്ങോട്ടൊന്നു പോയി പിന്നെ വന്ന് അങ്ങനങ്ങ് നിക്കുവായിരുന്നെടാ
ആഹ് ഇതൊന്നും കഴുകാനൊന്നും സമയൊന്നും
ആഹ് സമയം കിട്ടീല്ലാ അതാണ് സത്യം
ഇപ്പ നല്ലൊരു വെയിലുണ്ടാരുന്നേ ഇന്നങ്ങ് ഒണങ്ങിയേനെ അതെല്ലാം
ഇന്ന് നമ്മള് ഇന്നത്തെ വെയിലുണ്ടാര്ന്നുണ്ടേ ഞാനാണെ ഇന്ന് രണ്ട് തവണയായ്ട്ടാ തുണി കഴുകി ഇട്ടത് ഇതിന് മുന്നേയും നമ്മള് കൊ ട്ടേലെല്ലാം കൂടി ഈ കഴ്കാനുള്ള തുണിയെല്ലാം വാരി വെച്ചാര്ന്ന് അപ്പൊ ഞാൻ ഇന്ന് ചെന്നത് നോക്കിയപ്പോണ്ട് കൊറേ തുണികളുണ്ട് കഴ്കാനായി- ട്ട് അപ്പഞാൻ ചെറിയ ചെറിയ തുണികളെല്ലാം കഴ്കിയിട്ട് ഉം ചെറിയ ചെറിയ തുണികളെല്ലാം കഴ്കിയിട്ട്
ഇവടെ പിന്നെ ഞാൻ ഇച്ചിരി തുണി ഓ ഒ ഒരു തുണി ഒള്ളെങ്കിലു ഞാനത് കഴ്കിയങ്ങിടും നനയുന്നേ നനയേട്ടെന്ന് വിചാരിക്കും
ആഹ് നല്ലേ മെഷീനൊണ്ടോ അവടെ
ഇല്ലാ മെഷീനൊന്നും ഇല്ല ഇബടെ പൊറത്ത് പോർച്ച് ഉണ്ടായൊണ്ട് നമ്മള് കഴ്കി അവടെ കൊണ്ടങ്ങി ഇടും
ഇടുവാ ആഹ് മെഷീനാത്ത് കഴ്കിയാലും ഉണ്ടല്ലോ നമ്മടെ തുണിയൊന്നും വൃത്തിയാവത്തില്ല വൃത്തിയാവത്തതേ ഇല്ലാ ആഹ് കാരണെന്താച്ചാ എല്ലായിവടെണെങ്കി എന്റെ ചേച്ചീടെ വീട്ടിലവര് കഴ്കും അപ്പൊ കാണാം തുണി മൊത്തൊയില് അഴ്ക്ക് പിടിച്ചപോലന്നെ ഇ
ആഹ് അന്നിട്ട് പെട്ടെന്നങ്ങ് ചീ പെട്ടെന്നങ്ങ് ചീത്തയാവും തുണി
ചീത്തയാവു ആഹ് അവടാന്നെ അവര് പറയുന്നേക്കാ നൂല് പൊങ്ങുന്നുണ്ടെടീ കളറ് പോവുന്നുണ്ട് ഏഹ് ചൊവ്വിന് ഒണങ്ങി ഏഹ് വൃത്തിയായിട്ട് കിട്ടത്തില്ല എന്തേലും കറയെക്കെ ഉണ്ടെന്നുണ്ടെ നമ്മള് നമ്മടെ എറ്റ് കല്ലിലിട്ട് ഒരച്ച് കഴ്കുവാണെ ന്നുണ്ടേ നല്ല വൃത്തിയാരിക്കും തുണിയൊക്കെ
നമ്മളല്ലാ ക ഒരച്ച് കറയൊക്കെ ഒള്ളത് ഒരച്ച് കഴുകുന്നത് പോലെ എന്തായാലും വാഷിംഗ് മെഷീനി ത്തില്ലാ, വെറുതെയിട്ട് കുലുക്കുംമ്പം ശെരി കഴന്ന്
ത്ഥതയില്ലാ, ശരിയാ പറഞ്ഞത്.
പ്രത്യേകിച്ചമ്മളീ വീട്ടിലിടുന്ന തു ബെഡ്ഷീറ്റൊക്കെയാണങ്കി നമുക്ക് പിന്നെയും കുഴപ്പവില്ലന്ന് പറയാം.
ഉം
ഒന്നില് അല്ലാമ്മള് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ആന്നെങ്കിലും പിന്നെ എവടെ ഇലും ഇട്ടോണ്ട് പോന്നത് തീരെ ഇടാൻ പറ്റത്തില്ലാനാത്ത്. പെട്ടന്ന് കല്ലൊക്കെയൊള്ള ഡ്രസ്സൊക്കെയാണെങ്കി പെട്ടന്ന് പ ചീത്തയാവും. അതിലും നല്ലത്‌ നമ്മള് താ വെറുതെ അ ട്ടിപ്പണി ഒണ്ടാക്കുന്നേലും നല്ലത് കല്ലിനാത്തങ്ങ് കഴികി
സത്യവാടാ സത്യവാ.
അതാണ് ഇടുന്നെ
സത്യവാ, മെഷിൻ മെഷീനാമ്പോഴത്തേക്കും നമ്മള് കറണ്ട് ബില്ലും കൊടുക്കണം. തുണിയിട്ട് വൃത്തിയാവു അ അതുല്ല. പ്രത്യകിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ്ന്നൊക്കെ പറയുമ്പം നമ്മളിലട് ക്കളയിൽ കേറി എല്ലാം ചെയ്യെം എടുക്കുകയും ചെയ്യുമ്പഴേത്തിനും ഫുള്ള് ഞാനാണെങ്കിൽ എന്ത് സാധനം എടുത്താലും ആദ്യം എന്റെ ഉട് പ്പിനകത്തോട്ടങ് പോകും.
ഞാന് ഇപ്പം അടുക്കളൽ എന്തേലും ചെയ്തിട്ട് ഇപ്പൊ കൈ കഴികീട്ട് വന്ന് ഈ കൈ ഉടുപ്പേ ഡ്രസ്സിലങ്ങ് തൊടക്കുവങ്കാരം.
തൊടക്കുമ സം ത്യവ, ഞാനാണെങ്കി എന്ത് എന്ത് സാധനം എടുക്കട്ട, അത് എ എണ്ണയാണെങ്കിൽ പോലും ഒന്ന് ആ പൈപ്പിലോട്ട് നമ്മളൊന്ന് കൈ കാണിച്ച് കഴുകിട്ട് ആ നിമിഷം തന്നെ ഉടു പ്പെ വെച്ച് ഒര് ഒറ്റ തേപ്പ.
എത്രയൊക്കെ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാലും അങ്ങനെ തന്നെ നമ്മളങ്ങ് ചെയ്യും.
ഞാനാണെിൽ ചെല സമയത്തൊക്കെ അടുക്കള നൽക്കുമ്പോ ഉണ്ടല്ലോ റൂമിൽ വന്നിട്ട് തോർത്തെടുത്തുകൊണ്ട് പോകും. കൈ തുടക് ക്കാംന്ന് പറഞ്ഞ് തോളത്തിട്ടിട്ട് എന്തേലും ഒരു സാധനം എടുക്കാൻ നേരത്തെ ഈ തോർത്തെടുത്ത് നമ്മൾ എന്തോ ചെയ്യും, അങ് മാറ്റിയിടും. എന്നിട്ട് പിന്നീട് തോർത്തിന്റെ കാര്യം ഓർക്കത്തില്ല അപ്പൊ തന്നെ അങ്ങോട്ട് കൈ അങ് ഒര് ഒറ്റ തൊടപ്പ ഉടുപ്പിനക
ഹാ, നമ്മള് ഓർക്കത്തില്ല എന്നിട്ട് കഴുകാന എടുക്കുമ്പോഴത്തേ ക്കാ രണ്ട് വശവും നല്ല രീതി കറയായി
കറയായിരിക്കും, മെയിന ആയിട്ടും വരുന്ന മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടി എണ്ണയും പോവത്തില്ല, ഈ മഞ്ഞപ്പൊടി എണ്ണ എന്ന് പറയുന്ന പോ ത്തേയില്ല ഇപ്പഴത്തെ ഒരുരിതുണ്ടല്ലോ മറ്റേ നീളോള്ളേ ലോങ്ങ് ടീഷർട്ട് മറ്റേ ബെനിയന്റെ അതൊക്കെ ഒണങ്കി അതിന്റെ പിങ്ക് കളർ വെള്ള കളറൊക്കെ ഉണ്ട് എനിക്ക്. അപ്പം ഇതൊക്കെ എടുത്ത് കാണ ക്കുമ്പോഴത്തേക്കും കാണാല്ല മൊത്തത്തി മൊ ത്തത്തിലങ്ങ് മഞ്ഞിച്ച് കറുത്ത് എന്നച്ച വെച്ചാ എണ്ണയാ അത്. എണ്ണയും മഞ്ഞ
ആഹ്, എന്റെ ഒരു പാന്റില് ഒരു ഓഫ് വൈറ്റിനകത്ത് പച്ച പുള്ളിയുള്ളയാ, അതിന്റെ ആ പോ രണ്ടിന്റെ പോക്കാറ്റിന്റെ വശം മൊത്തം ഈ അഴുക്ക, ബാക്കി എല്ലാ ഭാഗവും വൃത്തിയായിട്ടിരിക്കുന്നു. ആ രണ്ടു ഭാഗം നമ്മളിനി എത്രൊക്കെ തേച്ചന്ന് പറഞ്ഞാലും പോത്തില്ലത്.
പോകത്തില്ല സത്യമാ പോകത്തേയില്ല
ആഹ്, അതുപോലെ കറ പോലെ നല്ല രീതി ഇരിക്കും.
ഉം, പിന്നെ നമ്മളെന്തേലും ചായ കുടിക്കുന്നതോ എനിക്ക് തോന്നുന്നു എൻ്റെ വായിക്ക് ചോർച്ചയുണ്ടോന്ന് തോന്നുന്നു. ചായൊക്കെ കുടിക്കുമ്പോം ഒറപ്പായിട്ടും എന്റെ ഉടുപ്പിനകത്ത് വീണിരിക്കും. അച്ചട്ട് കാര്യവാ
അ എങ്ങനെയൊക്കെ സൂക്ഷിക്കണോന്ന് നമ്മള് സൂക്ഷിക്കണോം എന്ന് വിചാരിച്ച് എന്തെങ്കലും ചെയ്യുമ്പോഴായിരിക്കും അത് കറക്റ്റായിട്ട് വീഴ
സത്യം സത്യമാ അത് സത്യ പറഞ്ഞ ആഹ് വക്തയ അപ്പ നമ്മൾ ഉറപ്പായിട്ട് അടുക്കളയിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന പക്ഷെ നമ്മടെ അമ്മമാരുടെ ഒന്നും ഉടുപ്പിനകത്ത്നൊന്നും അത്രേ ആവത്തില്ലും അവരൊന്നും ഉടുപ്പേച്ച് തേക്കത്തില്ല നമ്മളാണ് നമ്മളാണ് പ്രധാനമായിട്ടും ഉടുപ്പേ വെച്ച് തൂക്കുന്ന എല്ലാ സാധനങ്ങളും
ഉ ഞങ്ങള അമ്മ പോയ്ക്ക് നീ എന്തുപാട് ഇത് അവിടത്തെ തറ ഉടയ്ക്കുന്ന തുണിയ ള്ള അഴുക്ക് നിന്റെ മാന്തയിലും നൈത്തിയിലും ഒക്കെ ഉണ്ടല്ലോന്ന് കാരണം മൊത്തത്തിൽ കാണത്തില്ലോ രണ്ട് സൈഡ് മാത്രം
സത്യം അതെന്ത സംഭവംന്ന്റിയാ ഇല്ല കൈ കഴിയിട്ട് കൈയി ചുരുട്ടി പിടിച്ച് തുട
ആഹ് നിങ്ങനെെ പിടിച്ചെങ്ങ് ചുരുട്ടും
ചിരുട്ടും സത്യവാ അതിന്റെയാ പിന്നെ ഞങ്ങളാണെങ്കിലേ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഫ്ളാറ്റിലാ താമസിക്കുന്നുന്നത് അപ്പൊ ഞങ്ങക്കന്ന് വെച്ച കഴിഞ്ഞാല് എന്തുവാ അപ്പൊ നമ്മൾ ഒന്നിനും പുറത്തോട്ട് പോകണ്ട അപ്പൊ നമ്മളില് കുട്ടി ഉടുപ്പും കുട്ടി കുട്ടി സംഭവങ്ങളായി ഇടുന്ന ഫുള്ള് ബെനിയനൊക്കെ ഇത്രയും ലെങ് ഉള്ളതൊക്കെ മുട്ടിന്റെറെ അവിട വരക്കുള്ള ഇടുന്നു അപ്പൊ എല്ലാം നമ്മളില് ലൈറ്റ് കളേ്സ ഉപയോഗിക്കുന്നില്ല അപ്പ കാണാം ഇല്ലെ തുടച്ച് കഴിയുമ്പ കാണാം ഇത് ഫുള്ള് എന്തുവാ സൈഡ് ഫുൾങ്ും അങ്ങ് നമ്മള് തുണിയെക്ക കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ വീട് തൊട്ടടുത്ത് തന്നെ അവിടെ കൊ നമ്മൾ കഴുകുന്ന തുണിയല്ല അവിടെ കല്ല് കിട്ട കഴുകാനേ പറ്റത്തുള്ളൂ പിന്നെ ചെറിയ ചെറിയ തുണിയൊക്കാെന്നെ ബക്കനകത്ത് മുക്കിയിട്ട് സോപ്പ്ടിയിൽ മുക്കി വെച്ചിട്ട് നമുക്ക് കൊണ്ട് തന്നെ തിരുമ ഇടാവുന്നേ ഉള്ളൂ ബാക്കി എല്ലാ സാധന ആഹ് ബാക്കിയ വെള്ളയൊക്കൊണേ പറ്റത്തില്ല വെള്ളയൊക്കെ ആയിട്ട് ഞാൻ അവടെ പോു കഴുകാനായിട്ട് നമുക്കിവിടെ പറ്റാത്തതേ ഇല്ല കഴുകാനായിട്ട്
വെള്ള ഒന്നും നടക്കത്ത ഇല്ല
ആന്ന് പിള്ളേരുടെ തുണിയണെങ്കിലും എന്റെ മോട ഡ്രസ്സ് മോട തുണിയാണെന്നുണ്ടെങ്കില് കൊ കൊച്ചു കുഞ്ഞ യു കെ ജിൽ പഠിക്കുന്നതേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാലും അവരുടെ തുണി അവരില്ല സ്കൂളിൽ പോയി അവർക്ക് പാർക്കൊക്കെ ഉണ്ട് അവിടെക്കെ പോയി ഹ് എഴഞ്ഞ് ചാടിയിട്ടൊക്കെയാണ് ഇവിടെ വരുന്നത്
യൂണിഫോമിലൊക്കെ ആവുമ്പോ നല്ല രീതിൽ എഴുക്ക് വരും
ആഹ് നല്ല പോലെ അഴുക്കുവ ഒരുപടാ നല്ലപോലെ അഴുക്കും
അവരത് അവര് കഴുക്കാവോ ഒന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ അവര്
ശ്രദ്ധിക്കത്തില്ല ആഹ് ആ അവളും ഇത് പോണം അവളും ഇതുപോലെ തന്നെ എന്ത് കിട്ടിയാലും അപ്പത്തന്നെ ഉടുപ്പിലോട്ട് എന്തോ വെച്ച ഒരച്ച തേപ്പ അപ്പ ഞാൻ പറയുമോ നമ്മളെങ്ങനെച്ച് തേക്കല്ലേ ഉടുപ്പിനകത്ത് വെച്ച് അപ്പ തന്നെ അവള് ഉടുപ്പിനകത്ത് വെച്ച് തേക്കാതെ അവ ഒരു സമാധാനവും ഇല്ല
നമുക്കൊരു തൃപ്തി വരത്തില്ല വേറെ എവിടെ തുടച്ചാലും കൈ ഒന്ന് അവിടെ നമ്മടെ സൈഡിൽ ഇങ്ങനെ പിടിച്ച തൊ
അതെ സത്യാ ഇന്ന് രാവിലെ തന്നെ ഞാനാണെങ്കിൽ ഇവിടെ രാവിലെ മൈദയുടെ ദോശയും തേങ്ങാ ചമ്മന്തി ആയിരുന്നു ഞാനാ ചമ്മന്തി അരച്ചിട്ടാ ജാറിന അതന്നെല്ലാം നീക്കിയിട്ടിട്ട് കൈകൊണ്ട് തന്നെ നീക്കിയിട്ടിട്ട് കൈ കഴിയിട്ട് ഓടി വന്ന് ഞാൻ മുറിയില്ല ഒരു തോർത്തെ എടുക്കാനായിട്ട് ആ തോർത്തും കൊണ്ട് ഞാൻ പോയിട്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് പിന്നെ ബാക്കി ഇത്ര ഉടുപ്പ വെച്ച് തൂക്കുക ചെയ്തത്
ഞാനിങ്ങ തുളയ്ക്കുന്ന കാണുമ്പോ അങ്ങനെ അമ്മ കൈക്കടിക്കും
ആഹ്
ഇങ്ങനെയൊക്കെ എന്താ ഇത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കാരണം മിക്ക ഡ്രസ്സും ചീത്തയാവുന്നത് അങ്ങനാ
ആഹ് ഞാനുണ്ടല്ലോ ഞാനീ കൈ ഇങ്ങനെ മുറുക്കി തുടി ത്തി എൻ്റെ ചേച്ചിക്ക് അങ്ങനൊരു ശീലമുണ്ട് ഞാന അത് ഇങ്ങനെ തേക്കും ഇങ്ങനെ നെഞ്ചീന്ന് താപ്പോട്ട് തേച്ച്പിടിപ്പിക്കും
ഞാൻ നെെന്നിട്ടല്ലേ ഈ തൊടയുടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് മുറുക്കിയൊക്കെ തുടയ്ക്കും തേക്കത്തില്ല മുറുക്കുവ വയ്യ
ആ ഞാന എന്നിട്ട് പുറവുവശത്തും ഇങ്ങനെ തേച്ചു പിടിപ്പിക്കുന്നു നടുവേദനയാണേ അപ്പൊ പുറവുവശത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും ഇങ്ങനെ നേരെ വെച്ച ഒരു തേപ്പ ഇങ്ങനെ നെഞ്ചിൻ ആഹ് വയറിൻ എടുുന്ന താപോട്ട് നേരെ വെച്ചങ് തുടക്കാം അതുകൊണ്ടന്താ ആഹ് ഉടുപ്പിനകത്തെ എല്ലാം അഴുക്കാം അത് ഭയങ്കര വൃത്തിയേടാണതങ്ങ്
നമ്മള ഇല്ല നമ്മള് തന്നെ വൃത്തികള ആാക്കിയിട്ട് നമ്മൾ തന്നെ പറയൂ എന്ത് വൃത്തികൾ ഇത് എന്ത് ചെയ്യ അഴുക്ക് പോവാത്തെ നമക്ക് എന്തത് ചെയ്യരുത് വിചാരിച്ചാല അല്ല ഏപ്രം വെള്ളം കെട്ടാന്ന് വിചാരിച്ചാലും
ആഹ് നമുക്കത് വാങ്ങ ഞാൻ എപ്പഴും വിചാരിക്കും കേട്ടോ ഇവിടെ കരുന്നാപ്പള്ളി പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ മേടിക്കണം ഏഹ് മറ്റേ എന്ത് അപ്പം അപ്പം പക്ഷെ മറന്നു പോകും
ഞാൻ മേടിച്ചൊരണ്ണം വെച്ചിട്ടുണ്ട് ഇതുവരെ രണ്ടു മാസത്തി മേളായി ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല ഒരു പ്രാവശ്യം കെട്ടി പക്ഷെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്
ആഹ്
ഒരു നമുക്കൊരു സൗകര്യമില്ല ഒരു ഫ്രീ ഇല്ല
അല്ല നമ്മളത് കെട്ടിയാലും സംഭവിക്കാൻ പോന്ന എന്തന്നറിയാവോ? ആ നമ്മളത് കെട്ടിയാലും നമ്മടെ ഒരു പ്രശ്നംന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള ഞാൻ ഉറപ്പായിട്ടും എന്റെ പുറകശത്തോട്ട് അങ് തൂത്തു പിടിപ്പിക്കും ഇയാള് പിന്നെ രണ്ട് സൈഡില് മുറുക്കിപിടിക്കുകയും ചെയ്യും
കുടിക്കോ
അതാ വെറുതെ പൈസകളയ വെറുതെ അതാ വെറുതെ പൈസ കളയാത്തതാ നല്ലത് ഉം
വെറുതെ ഷോയ്ക്ക് മേടിച്ച് വെച്ചേ അടെ അമ്മോയ്ക്കും നീ എന്തിന് ഇത് മേടിച്ച അലമാരെ പൂജരിക്കാൻ വെച്ചേക്കോന്ന്ന്ന് ചോദിക്കോ
ആഹ് സത്യവാ
ഞാൻ പറയും അല്ലേ അമ്മയെടുത്തിട്ടോളാൻ പറയും അപ്പൊ അമ്മ പറയും അമ്മക്ക് വേണ്ടാ
ഉം അയ്യോ എനിക്ക് ചിരി ക്കാൻവയ്യ ഉം അയ്യോ പിന്നെ എന്താണ്
പിന്നെ ഇങ്ങനെയൊക്കെയൊക്കെ പോക്ന്ന്
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ അവിടുത്തെ
ഞാൻ ചായ കുടിക്കാറില്ല അങ്ങനെ
ആണല്ലേ ആഹ് ഞാൻ ചായ കുടിച്ചടാ
ഞാൻ ചായയും കാപ്പിയും ഒന്നും അങ്ങനെ കുടിക്കാറില്ല
ഞാൻ ചായെ കുടിക്കൂ എനിക്ക് ഒരു ദിവസം ഒരു മൂന്നാല് ചായെങ്കിലും വേണം
അങ്ങനൊന്നും ചായ കുടിക്കല്ലേ
സത്യവാ
ഞാൻ പണ്ടെ കുഞ്ഞിലെ നിർത്തി ശീലവ
ആഹ്
പിന്നത് പിന്നെ തോന്നുവാണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ തോന്നും കാ പ്പി വല്ലോ ഇട്ട് കുടിച്ചാ കൊള്ളാന്ന് അങ്ങനെ തോന്നുവാണെങ്കി ഇട്ട് കുടിക്കും അല്ലാതങ്ങനെ നിർബന്ധം ഇല്ല
ഞാൻ ചായ കുടിക്കുടാ ഞാൻ ഒത്തിരി ചായ കുടിക്കും എനിക്ക് ഇഷ്ടവാ ചായ കുടിക്കുന്നത് പക്ഷെ ചായ കുടിച്ചാ നമ്മള് പെട്ടെന്ന് കറുക്കും
ആഹ് എന്റെ അമ്മയ്ക്കും ഞങ്ങളുടെ അമ്മ രാവിലെ രാത്രിയിലും രാത്രിയല്ല വൈകിട്ടും കട്ടൻ നിർബന്ധമാ ചായ കുടിക്കത്തില്ല കട്ടൻ ചായ വേണോ ഞങ്ങളെ അമ്മക്കിന്
ആ്ഹ് ഞാനൊരു ഏഴ് മണി ഏഴേകാല് സമയമൊക്കെ ആകുമ്പോ ചോറ് കഴിക്കുകയും ചെയ്യും
ഉം ഞാൻ അത്ര നേരത്തൊന്നും കഴിക്കത്തില്ല കയിക്കണോന്ന പക്ഷെ വീണ്ടും വെശക്കും
ഉം എനിക്കാണേ ചോറ് കഴിക്കാൻ സമയം ആവുകയും ചെയ്തു ചോറ് കഴിക്കണ വെച്ചച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മുട്ട വറുത്തിട്ട്
മക്കളൊക്കെ ആഹാരം കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചടാ കഴിച്ചു കഴിച്ച് അവര് പഠിക്കുന്നു ഹോം വർക്ക് എഴുതുന്നു ഉം ആഹ് ആണാണാണ്
അതോണ്ടിനി പഠിക്കാനൊന്നും പോണ്ടല്ലോ
വേണ്ട